ഹലോ
ആ എന്നാണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
ആ എന്തൊക്കെയാ വിശേഷങ്ങള്
എന്തോ
എന്തൊക്കെ വിശേഷങ്ങളോയിക്കാ
വിശേഷങ്ങൾ എങ്ങനെയൊക്കെ പോന്നുന്നു ഇന്ന് മഴയില്ലായിരുന്നു നല്ല വെയിലായിരുന്നു
സത്യം ഇവിടെ അതേ അവസ്ഥ തന്നെ ഇന്ന പറയാ ഇന്ന പറയാ ഇത്ര ദിവസം ദിവസം മഴ പെയ്തിട്ട് ഇന്നൊരു ദിവം വെയിലറച്ച പ്പേക്കിനും ഇത്രയും നാളുംമഴ ഉണ്ടായിരുന്നു തോന്നണേല്ല
തോന്നണേ ഇല്ല
നല്ല ചൂടും നല്ല ചൂടും ഞ കിണറ്റില്്യ നമ്മള് ആ മഴ പെയ്തിന ദിവസം നോക്കുമ്പോ നല്ല വെള്ളം ഇണ്ടായിരുന്നു ഇപ്പൊ നോക്കുമ്പോ തീരെ വെള്ളല്ല അത് അതൊക്കെ പെട്ടെന്ന് കുറഞ്ഞ പോയി ഉം
ത്തങ്ങും മഴ പെയ്തലക്ഷ
ഇല്ല ഞാനതെന്നെ ചിന്തി ച്ചു നമ്മടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി നനഞ്ഞ് കുളിച്ച് പിന്നെ ആഗതായിട്ടല്ലേ ഇപ്പൊ എന്ത് മക്കൾക്ക് സ്കൂൾ സമയത്ത് ഒരു മഴയില്ല ഒന്നുംല്ല
ആ
ഞാന് ഇത് വിളിച്ചപ്പം നല്ല മഴ പെയ്യ വിചരിച്ചു പ്രാവശ്യം വിത്തൊന്നും നട്ടില്ല ഞ മഴ കണ്ടപ്പോ വിചാരി ച്ചു. നല്ലതുപോലെ മഴയെക്കാരം പിന്നെതൊന്നും ഉണ്ടാവില്ല വിചാരിച്ചുങ്ങണ്ട് ഇപ്പ അപ്പൊ തോന്നാ കുറച്ചൊക്കെ എന്തെങ്കിലും പച്ചക്കറി റൊക്കെെ അങ്ങനെ ഇതാക്കിയാൽ മതിരുന്നു കുഴിച്ചിട്ടാ മതിന്ന് തോന്നാ
ഉം ഉം ഉം പിന്നെ പറ്റ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോപപ്പോ
ആ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കൃഷി ചെയന്തും നമുക്ക് അത്യാവശ്യ ള്ളതൊക്കെ നമ്മെ വീട്ടില് ആക്കിയൊക്കും ഇന്നാ പിന്നെ ഈ വിഷള്ളത് തടിച്ചതുംകാര്യങ്ങളൊന്നും പുറത്ത്ന്ന് വങ്ങിച്ചിട്ട് കഴിക്ക ണ്ടല്ലോ എതായാലും നമ്മള് ക ക്കാണ് കഴിക്കുമ്പോ നല്ലത് കഴി ക്ക പിന്നെ അ അധിക ആരും ഇല്ലേ ഞാനും മക്കളും മാത്രേ വീട്ടി ലുള്ളൂ അ അപ്പോ ഒരു തണ്ട് ചീര ഉണ്ടായാലും നമുക്ക് അത് മതി കറി വെക്കാൻ
ആ അതെ ഉം ഉം ഉം നല്ലതാ ഞങ്ങളും ഇവിടെ അങ്ങനൊക്കെ ചെയ്യുവേ കപ്പയൊക്കെ ഇടും പി ന്നെ അത്യാവശ്യം പയറ്
ആ അതന്നെ പയറ്ണ്ട് അതുപോൽ തന്നെ ഏ വ വയ്തന പിന്നെ പച്ചമൊളക് പിന്നെ കോവയ്ക്ക പീച്ച ക്ക അങ്ങനെയൊക്കെ തൊടങ്ങിയ സാധനങ്ങള് ഇണ്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ ഇണ്ടാരുന്നു കയിഞ്ഞ പ്രാവശ്യം പിന്നെ ഞങ്ങൾ നാ ലിണ്ടാരുന്നോന്ന് പൊ പൊറത്ത് ഹസ് ബൻഡന്റടുത്ത് പോയിരുന്നു വന്നപ്പേക്കിന് അത്യാവശ്യം ഒക്കെ ചൂടിൽ ഒക്കെ കരിഞ്ഞു പോയിക്കണ് ആ അതേപോലെ ചെരങ്ങക്കെ അത്യാശ്യം നല്ലോണ്ണം കായ്ച്ചിരുന്നു കുക്കുമ്പർ ഒക്കെ ഇപ്രാശ്യം ഒന്നുല്ല ഇനിയൊക്കെ നട്ട് തൊടങ്ങണം
ഞങ്ങക്കും ഇവടെ ഞാന് പച്ചമോളകിന്റെ തയ്യൊക്കെ മേടിച്ചു വെച്ചാരുന്നെ അപ്പം ഇഷ്ടം പോലെ പ ച്ചമോളക് ഒണ്ടായോണ്ട്
ആ പച്ചമോളക് പിന്നെ അന്ന് നട്ടതാട്ടോ ഇപ്പഴും ആ ക്കോ ഇതിന് യാതോരു കൊഴപ്പ ല്ല ഇപ്പൊ ഒന്നും ഇങ്ങനെ മൊരടി ച്ചു നിന്നിരുന്നു വയ്യാണ്ട് അപ്പം ഞാൻ കൊറ ച്ച് എല്ലുപ്പൊടിയും ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തു ഇപ്പൊ നന്നായിട്ട് പൂക്കളായിട്ട് വര്ണ് ണ്ട്
എല്ലുപൊടി ന തല്ലേ ഞാൻ ചാണപ്പൊടി ത
ആ എല്ല്പ്പൊടി നല്ലതാ. എല്ല് പൊടിയും നല്ലതാണ്. പൂക്കാനും കായ് ക്കാനും ഏറ്റവും നല്ലത് എല്ല് പൊടിയാണ്.
എല്ല് പൊടിയോ ആ ആ ആ ഞങ്ങള് ചാണകപ്പൊടി മേടിച്ചു വെക്കുവേ. അന്നട്ട് അങ്ങനിടും ഉം
ആ ആ എങ്ങനെ പിന്നെ തൈയ്യാള് വേടിക്ക്ണതാണോ അതോ വി ത്ത് മുളപ്പിക്കലാണോ
ഞങ്ങള് ഇവിടെ നമ്മടെ അടുത്തൊരു ഇതുണ്ട്. അവിടുന്ന് പിന്നെ ഈ കൃഷിഭവനിന്ന് ഇങ്ങനെ വിത്തുകൾ കൊണ്ടുവരും. തൈയ്യ് തൈ കൊണ്ടുവന്നിട്ട് നമ്മുടെ പച്ചമുളകിന്റെ ഒക്കെ തൈക്ക് ആ പച്ചമുളകിന്റെ തൈയ്ക്കൊക്കെ രണ്ടി അങ്ങനെ മേടി ച്ച് ഏഹ് ഞാനിവിടെ മ ചെടിച്ചട്ടിയുണ്ട് അത് കൃഷ് ഷി ഭവനിങ്ങനെ ഞങ്ങള് ചെടി ചട്ടി വാങ്ങിച്ചതാ അപ്പൊ പിന്നെ ആ ച്ചെടി ച്ചട്ടിക്കകത്ത് വെക്കും. പിന്നെ നമ്മടെ ഈ നമ്മ വീടു പണി വേണ്ടി സിമന്റ് ചാക്ക് ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു. അപ്പ ആ ചാക്കിനക
അതിലും മണ്ണ് നിറക്കാകാരം ലേ
മണ്ണ് നിറച്ചിട്ട് അങ്ങനെ നമ്മടെ കല്ല് കെട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നാല് സൈഡും. അപ്പൊ ആ കൽക്കട്ടയിലൊക്കെ ആയിട്ട് തേവിച്ച് അങ്ങനൊക്കെ അല്ല
ഞാന് പിന്നെ വിത്ത് മൊളപ്പിക്ക ചെയ്യാറ്ട്ടോ ഞാന് ആ നമ്മളെ പിന്നെ പായസത്തിന്റെ ഗ്ലാസ് ഉണ്ട ല്ലോ പിന്നെ പേപ്പർ ഗ്ലാസ്കള്. അതിനകത്ത് മണ്ണും ആ ചാ ചാണകപ്പൊടിയും അതുപോലെ ഇതുണ്ടല്ല നമ്മളെ പിന്നെ ചകിരിച്ചോറ് അതും കൂടി മിക്സ് ചെയ്തിട്ട് അതില് വിത്ത് കിളർപ്പിക്കും ങ്ങട്ട് കൈ ത തന തൈയ്യ്നൊരു കരുത്ത് എത്തി കഴിഞ്ഞാൽ മാത്ര മണ്ണ്ക്ക് ഇറക്കിവെക്കു. പ്പഴും അപ്പൊ നന്നായിട്ടാവും ഇവിടെ നന്നായിട്ട് മയിലിൻ്റേയും പന്നിന്റെക്കെ ശ ല്ല്യണ്ടേ അതുകൊണ്ട് ചേമ്പ് പിന്നെ അങ്ങനത്തെ ചേന പിന്നെത് കപ്പ അങ്ങനത്തെന്നും നടാൻ നോക്കിയേ വേണ്ട നമുക്ക് കിട്ടൂല വേരോടെ പിഴുത് കഴി ച്ചിട്ട് പോവും
ആഹ്
ഉപ്പയൊക്കെ എന്റെ ഉപ്പയൊക്കെ നന്നായിട്ട് കൃഷി ചെയ്തിര്ന്ന ആളാം പ്പൊ കൃഷിയോട് മട്പ്പ് വന്ന് തൊടങ്ങി